ഹലോ
ഹലോ
ആഹ് കേക്കാലോ ല്ലേ
ഹലോ
ഹലോ ഞാൻ പറയുന്ന കേക്കാവോ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട്
ആഹ് ആ ആ എന്നാ എടുക്കുവായിരുന്നു
ഇവിടെ ഖുർആൻ ഓതായിരുന്നു
ആഹ് ഓക്കെ ഓക്കെ അതാണോ സൗണ്ട് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ടില്
അത് ബാങ്ക് കൊടുക്ക ഇവിടെ അടുത്താണ് പള്ളി
ആഹ് ഓക്കേ ഓക്കേ ശരി അറിയത്തില്ല ട്ടോ അതാ ചോയിച്ചേ
ഉം ഉം ഉം
ആഹ്
എന്താ
ആ ആത്താഴൊക്കെ ആയോ
ഓഹ് അത് ഒക്കായി
ആ എന്താ സ്പെഷ്യൽ
സ്പെഷ്യൽ ഒന്നും കാര്യയിട്ടൊന്നില്ല
അഹ്
സാമ്പാറുണ്ട്
ആഹ്
പിന്നെ മീൻ പൊരിച്ചത്
ആഹ് ആ പിന്നെ വേറെന്താ മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്
ഇല്ല മഴ ഇല്ല
ആണോ കുറവാണോ
നല്ല വെയില ഇന്നലെയും ഇന്നുക്കെ നല്ല വെയില
ആണല്ലേ ആ ഹ് ഇവിടങ്ങളിലും അതെ നേ കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴയായിരുന്നു ഇപ്പൊ വെയിലായി
ആ വേയിലാണ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായി
അതെ അതെ ആഹ് പിന്നെ വേറെന്താ വിശേഷം
വേറെന്താ ഒക്കെ സുഖം എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ലില്ല ഹസ്ബൻണ്ട് ജോലി കഴിഞ്ഞ് വന്നില്ലേ
എഹ് ഏഹ് ഏഹ്
ആഹ് നേരം വന്നിട്ട് ആഹ് വന്നിട്ടേ ഉള്ളൂ ആഹ് സ്പെഷ്യൽ എന്താ ചക്ക കിട്ടിയായിരുന്നു അതുകൊണ്ട് ചക്ക പുഴുക്ക് വെച്ചു
ഓഹ്
പിന്നെ ഉണക്കമീൻ കറിയുണ്ട്
ഓഹ് ഓഹ്
പിന്നെ കടച്ചക്ക അവിടെക്കെ എങ്ങനെ പറയുന്നന്ന് എനിക്കറിയത്തില്ല കടച്ചക്ക കറി ആണോ കടച്ചക്കെ തീയല് വെച്ചു
ഓഹ്
പിന്നെന്താ പയറ് മെഴുക്കു വരട്ടി
ഉം ഉം
അവിടെ എന്താ പറയാ പയറുപ്
ഉപ്പേരി
ആഹ് ഇങ്ങോട്ടൊക്കെ മെഴുക്ക്‌ വരട്ടിന്ന് പറയും
ആഹ് ആഹ് അങ്ങനെ പറയില്ലേ
ആഹ്
ആഹ് ചക്ക ഇവിടെയും കിട്ടിരുന്നു ചക്ക പഴുത്തതുണ്ടായിരുന്നു
ആഹ് ഇവിടെയും അതെ പഴുത്തത് പിന്നെ ഞങ്ങൽ ഇങ്ങനെ ശർക്കരക്കെ ഇട്ട് വഴറ്റിയിട്ട് അട ഇണ്ടാക്കി
ആഹ് അതെ അതെ ആഹ്
ബാക്കി പ പച്ച രണ്ട് ചക്ക ഇണ്ടായിരുന്നു അത് ഉപ്പേരി വറത്തു
ആഹ് ആഹ് ആഹ്
ചക്കൊപ്പി അപ്പീ ചക്ക വാർത്തേൻ എന്നാ പറയും
ഞങ്ങൾ കൂട്ടാൻറ്യും ങ്ങനെ തേങ്ങക്കര് തെ വറുത്തത് ർഞ്ഞാല് വറുത്തേനെ വാർത്തത് ന്നന്നെ പറിയ പൊരിക്ക
ആ ഓ ശരി ശരി ആ ഞങ്ങളിവടെ ആഹ്
അ ണ്ടാക്കും
ആഹ് ഓ ശരി ശരി
അഹ് അഹ്
ആഹ് ചക്ക കിട്ടിയാ നമുക്ക് എങ്ങനെ വേണെലോ ഉപയോഗിക്കല്ലോ
ഓ ഓ ത് ചക്ക ഇഷ്ടം പോലെണ്ട് ഇവടെ
ആണല്ലേ ആ ഇവിടങ്ങളിലും ഇപ്പം ആയി വരുന്നു
ഒ ഒ
ആഹ് ഇപ്രാവശ്യം ആ ഇപ്രാവശ്യം മാങ്ങ പക്ഷ്യ അങ്ങനെയില്ലായിരുന്നു തീരെ കുറവായിരുന്നു.
ഓ മാങ്ങിവടെ നല്ലോം ന്ന നല്ലോം ഇണ്ടായിൻ ആണല്ലോ ഓക്കെ കഴിഞ്ഞുപ്പം
ആഹ് ആഹ് ആഹ് കഴിയാറായല്ലോ ഹാ വേറെ കുഞ്ഞുങ്ങളക്കെന്തെ
കുഞ്ഞുങ്ങൾക്കവ്ടണ്ട്
ആ ഹാ ണോ അഹ്
അമ്മടതോയി ഓ ഓ അടുത്താണ് ഞാൻ നിങ്ങഹ് ഇപ്പോർത്ക്ക് പോന്നത ഓ മാറീന്നത
അ ഹാ
ഉം ഉം
പിന്നെ അവ്ടെക്കെ ചൂടാണോ അതോ
ചൂട് തന്നെ ഇപ്പ രണ്ട് ദിവസായിട്ട് ചൂടന്നെ ആണല്ലേ ഓ മഴ പൊയിച്ചതോട് കൂടി ചൂടന്നെണ്
അ ഹ ഹ ഹ അഹ് നമ്മടെ ഇവടെ അത് ത്രെയുംങ്ങനെ ചൂട് വരാറില്ല അതുപോലെ വേനക്കാലം ആണെങ്കിലെ ഭയങ്കര ചൂടുള്ളൂ
അത്രേള്ളൂ ലെ
ആഹ് ഞങ്ങൾ പക്ഷെ കഴിഞ്ഞോസം അങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് ടൂറൊക്കെ പോയായിരു ന്നെ അയ്യയ്യോ അവടെ മഴ ചാറി മാറിയ പുറകെ ഭയങ്കര ചൂട് ആഹ് ഞങ്ങടിം ആ അതെ അതെ ഞങ്ങടെ ഈ നാ ടിലൊന്നചയ്ഞ്ഞാൽ ഈ വേനൽ ക്കാലണ്ടല്ലോ മാർച്ച് ഏപ്രിൽ മെയ് അന്നേരം ഉള്ള ചൂടെള്ളൂ സഹിക്കാൻ പറ്റാതെന്ന് പറയുന്നെ അപ്പഴെ ഞങ്ങൾവടെ ഫാന യൂസയ്യാറുള്ളൂ അല്ലെങ്കിങ്ങനെ ചൂടൊന്നും ഇല്ല ഇല്ല്യ ഇല്ല്യ ഇല്ല ഫാന്റെ ആവശ് ഷേ ഇല്ല പക്ഷേ അതാണ് ഞങ്ങക്ക് പിന്നെ വേറെ സ്ഥലത്തോട്ടൊക്കെ പോവ്മ്പോ ഒട്ടും പറ്റത്തില്ല
ആഹ് അതെ സൂട്
ചൂട് ചൂട്
ഓ ഓ ഓ ആ ഇവടെ മഴ പെയ്താലുംവാണം ഫാന്
ആണല്ലേ അ ഹ ഹ ഹ അത്‌ കൊള്ളാം
ഉം
അതങ്ങനെ ഞാനതൊർക്കും ചൂടാണ് നമുക്ക് പറ്റാത്തതണുപ്പാണെങ്കിൽ കൊഴ പുല്യ നമുക്ക് എത്ര തണുത്താലും ആഹ് ചൂ ടാവുമ്പ എന്തചെയ്യ ഇത് ലെ എറങ്ങി ഓടിയാലോന്നൊക്കെ തോന്നും ആഹ് ചൂട് സഹിക്കാൻ പറ്റത്തില്ല ഹ്ഹ
ഓ ഓ ഓ വെ ഫാൻങ്ങട്ട് ചൂട്ങ്ങട്ട് വൽച് വെ ഇങ്ങട്ട് വൽച്ങ്ങട്ട് ഇട്ക്കുവേ
അതെ അതെ അതെ അതെ ഉ മ്.
വാർപ്പ്ന്റെ വീടക്കാവുമ്പോ
ആഹ് അതെ കൊറച്ചൂടെ ചൂടല്ലേ ഹ ഹ ഹ ആഹ് ഒരാളേ ഉള്ളൂ ദേ ഒറങ്ങി.
ഓഹ് ഒറങ്ങിയോ?
ആഹ് ആഹ് കുഞ്ഞിക്കൊച്ച പത്തു മാസം.
ഏഹ് ഏഹ് ചെറിയതാ ഹസ്ബന്റിനെന്താ പണി?
ഹസ്ബൻഡ് ഇവിടെ അടുത്തൊരു ജ്വല്ലറില് നി ക്കുവാണേ. ആഹ് അന്നേരം എട്ടര ആകും വരണെങ്കി. എട്ടരേം കഴിയും. ആഹ് അങ്ങനെ ഒരു കറക്റ്റ് സമയൊന്നുല്ല. ആഹ് ഇല്ല ഇവിടെ ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെണ്ട്.
ഒണ്ട്.
ആഹ് ഒണ്ടോണ്ട്. അന്നേരം അവരവിടിരുന്ന് ടി വി കാണുന്നു ഞാനപ്പൊ കുഞ്ഞിനെ ഒറക്കിട്ട് ഈ സമയത്താണൊന്ന് ഫ്രീയായിട്ടിരിക്കുന്നെ എല്ലാം കഴിഞ്ഞ്. ആ നേരം ഫോണിലും നോക്കി വെല്ല സിനിമയെക്ക കണ്ട് ഇച്ചിര് നേരോരിക്കും. അപ്പത്തേക്കും ചേട്ടൻ വരും പിന്നെ കഴിക്കാൻ പോവും പിന്നെ കെടന്നൊറങ്ങും. പിന്നേം രാവിലെയെല്ലാം പഴെപോലെ. മറ്റൊ അതെയതെ മ ഈ ജോയിപ്പോർ ആഹ് പത്ത് മാസ സം അവര് ഈ അവ ബാക്കി ജോലിക്ക് പോകുന്നവർക്കെക്കെ ഞാറാഴ്ച ച ഒരു അവധി ദിവസാ. നമ്മക്ക് പിന്നെ അങ്ങനെ ഇല്ലല്ലോ. നമ്മക്ക് ഞായറാഴ്ച ദിവസം അതെ അവധിയില്ലാ ത്ത ജോലിയിലാ നമ്മളൊക്കെ. എനിക്ക് തോനുന്നു ഞായറാഴ്ച ഇച്ചിരി കൂടുതലാ പണികള്. ആഹ് ബാക്കി ദിവസംന്നച്ച ഒരു ഓഡറിലങ്ങ് പോവേ രാവിലെ പോകുന്നു ആഹ് ബാക്കിയെല്ലാം ചെയ്യുന്നു. പക്ഷെ ഞായറാഴ്ചെന്ന് വെച്ചാ പണിയും തീരത്തില്ല ദേഷ്യോം വരും നമ്മക്ക്.
ആഹ്, പിന്നെ വേ ഭക്ഷണം എന്തെങ്കിലൊക്കെ ഫുഡെന്തെങ്കിലൊക്കെ ഏറെ ഉണ്ടാക്കാനൊണ്ടാവും.
അതെ അതെ അതെ അതെ അന്നിച്ചിരി കൂടുതലായിരി ക്കുള്ളു സാധനങ്ങള്. ഇപ്പ നമ്മള് മീൻ മേടിച്ച അത് വറക്കാനൊടുക്കും അല്ലെങ്കി എറ ച്ചി എന്തെങ്കിലും അങ്ങനെ അപ്പ ഇവിടെ ഹസ്ബന്റ് ബിരി അതെ അതെ ഹസ്ബന്റിന്റെ പരീക്ഷണങ്ങളൊണ്ടാവും. അങ്ങനെയൊക്കൊരോന്ന് ആഹ് അതെ അതെ അതെ. അങ്ങനെക്കോരോന്നിനും വന്ന് സമയം പോവും. സമയോം പോവും പാത്രോം കഴ്കണം.
ആഹ് അതെ. അതാണ്
അയ്യയ്യോ പാത്രം കഴ്‌ക്കാണ് എനിക്കേറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലി. ആഹ്, ഓഹ് അങ്ങനെ പറയണു ഒരുപണി ഇഷ്ട്ടോന്നു അല്ല പക്ഷെ നമ്മളങ്ങ് ചെ ചെയ്യും. അതെ അതെ വയ്യല്ലോ അതെ അതെ.
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ വേറെന്താ?
വേറെന്താ, അങ്ങനെ പോകണു.
വൈകിട്ട് ചോറ് തന്നെയാണോ കഴിക്കല്?
എങ്ങനെ?
വൈകിട്ട് അ അത്താഴത്തിന് ചോറാണോ ആണ്ല്ലേ ആഹ് വേറെ അങ്ങനൊന്നു ഉണ്ടാക്കലില്ലേ
ഇല്ലയോ ക്കാ അഹ് കാര്യായിട്ടൊന്നും ഒന്നും ഇല്ല ഷുഗറ് അങ്ങൻത്തെ ഒന്നും ഇല്ല ഓഹ് ആയോണ്ട് പിന്നെ ചപ്പാത്തി അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല ചോറ് തന്നെ തിന്നും
ആണല്ലേ ആഹ് ആഹ് അഹ് ഞാൻ എടക്കൊക്കെ ഇണ്ടാക്കുവായിരുന്നു എനി ക്ക് എഹ് പ്രഗ്നൻസി ടൈമില് ഷുഗർ ഉണ്ടായിരുന്നേ
ആഹ് ആഹ് ആഹ്
അന്നേരം ഒക്കെ ചപ്പാത്തി ഒക്കെ കഴിക്കുവാഴ്രുന്നു ഓഡ്സ് ഒക്കെ വാങ്ങിച്ച് ഇപ്പൊ പിന്നെ അങ്ങനൊന്നും നോട്ടവില്ല ആ ഡെലി വറിയോടു കൂടി നമ്മടെ ഷുഗറ് മാറും
ആഹ് ഷുഗറ് മാറും
പിന്നെ വെയ്റ്റ് വെക്കൂല്ലോ നമുക്ക് വണ്ണം വെയ്ക്കൂലോ അത് കൊറക്കാനെ ക്കെ ഷുഗർ കട്ട് ചെയ്യണോന്നൊക്കെ ആഗ്രഹവുണ്ട് പക്ഷെ നടക്കാറില്ല അപ്പാ
ആക്കണം
ആഹ് ഓഹ് ആഹ് പ്പെന്നും ഇപ്പം മെനക്കെടാറില്ല കുഞ്ഞിന് പാല് കൊടു ക്ക്ന്നോണ്ട് പിന്നെ ഒത്തിരി ഡയറ്റ് ഒന്നും എട്ക്ക്ന്നില്ല നമ്മള് കഴിക്കുന്നതീന്നല്ലേ അവക്കും അല്ലാണ്ടല്ല ആഹ് കുഞ്ഞിനാണെ കഴിക്കാൻ ഭയങ്കര മടിയാണേ
ഉം ഉം ഉം
ത്ത് കഴിഞ്ഞാ വാ പോലും തൊറക്കത്തില്ല ആവു ഭയങ്കര മടിയാ ഉം അത് തന്നെ അല്ല വലിയ വായി കെടന്ന് കാറാനും തൊടങ്ങും അപ്പൊ വായിൽ ആഹാരം വെച്ച് കിടന്ന് കാറുമ്പോൾ വല്ലോം വിക്കിയാലോന്നോർത്ത് പിന്നെ ആഹ് വ് ഇച്ചിരിയേലും കഴിച്ചത് മതീയെന്നും പറഞ്ഞ് പിന്നെ നിർത്തും അതെ അതെ അതെ പിന്നെ എടയ്ക്കെടെയ്ക്കെക്കെ ഇച്ചിരീച്ചെ കൊട്ക്കും ഒന്ന് രണ്ട് വാ കഴിക്കും അതിൽ കൂടുതലൊന്നും കഴിക്കിയേല്ല
ആഹ് ആഹ് ആഹ് ആഹ്
ഉം പാടാണ് ഉം അതെ അതെ അവിടെ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സാ
ഓന് രണ്ട് വയസായിട്ടൊള്ളു ഒരാൾക്കു രണ്ട് ഒരാൾക്ക് ആറ് വയസ്സ്
ആണോ ആഹ് ആഹ്
ഉം ഉം ഉം
ആഹ് അഹ് പിന്നെ
പിന്നെ
നല്ല ചീവീടിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ
ആഹ് അത് ഇവടെ പാടത്തിന്റെ അട്ത്താണ് ഉം മറ്റേ കവുങ്ങിന്റെ ഒക്കെ ആഹ് അട്ത്താണ്
ആഹ് ഇവടങ്ങളിലും ഉണ്ട് ഇവ ടെ ഒരു ആറ് മണി ആ സമയാവുമ്പത്തേക്കും ഒരു രക്ഷയില്ല ചെവി അടിച്ചു പോവും
ആഹ് മഴയിം കൂടി പെയ്താല്
അതെ അതെ അതെ അതെ ഉണ്ട് ഉണ്ട് ഉം പക്ഷെ രസവാ ഇതിങ്ങടെ ഒരു സൗണ്ട് ഒക്കെ കേക്കാൻ
ആഹ് കേക്ക്ണത് അങ്ങാടിലാവുമ്പൊ ആ സൗണ്ടൊന്നും കേക്കൂലല്ലോ അതെ അതെ ഉം ഉം ഉം ആഹ് ഞങ്ങള് കൊറച്ച് ഉള്ളോട്ട്ക്കാണ് അപ്പൊ പിന്നെ
ആഹ് ഞങ്ങളും അതെ ഏകദേശം ഒരു ഇതിലായി കൊർച്ച് ടൗണിലൊന്നും അല്ല
ആഹ് ട്ടോ ആഹ് അതെ ന്നാലും ടൗണില് കൊഴപ്പുല്ല വണ്ടിയളുംണ്ട്. റോഡും അങ്ങനെ കണ്ട് ഒക്കെ കൂടി കൂടിയ സ്ഥലത്താണ്
ആണല്ലേ ആഹ് ആഹ് ആഹ ആ എന്നാ ഒരു കിലോമീറ്റർ പോയി ഈ പറയും പോലെ നമുക്ക് ആശ്യമുള്ള സാനങ്ങളൊക്കെ മേ ടിക്കാള്ള ടൗണുണ്ട് ആ ഒരു ദൂരോ ഉള്ളൂ
അഹ് ആഹ്
ഉം ഉം പിന്നെ എന്നാ വേറെ ആഹ് എന്ന
പിന്നെ ആഹ് ആയിക്കോട്ടെ വിളിച്ചോണ്ടി ഓഹ് ഈ നമ്പർക്ക് വിളിച്ചാതി